ചോർന്നോ
ഞാൻ ആറ് മണിക്ക് പോവും ചോറ്ന്ന്
ആഹ് ഞാനിപ്പോ തിന്ന് കൈയ്യേകി പൂളെ ഉണ്ടാക്കീന്നത് ആഹ് അപ്പൊ തിന്ന് കൈ കൈകി ഇരിക്കാന് പിന്നെ എനിക്ക് കൊർച്ച് ഞാൻ കൊർച്ച് വരക്കും ഓരോ ച ചിത്രങ്ങള് ആ അപ്പൊ ആ കഴിഞ്ഞാടണ്ട് ഇതിമലാണ്ട് ഇരിക്ക
അല്ല നമ്മള് ഞാനൊരു ഫോട്ടോ ഒക്കെ വിട്ടന്നാ ഒക്കെ വരച്ചു വിട്ടരോ
അങ്ങനത്തെല്ല ഞാൻ ഈ ഗ്ലാസ് പെയിന്റിംഗില്ലേ
ആഹ് അങ്ങനെ അങ്ങനെ
എന്റെ മോള് വരക്കും ട്ട നോക്കിക്കാണ്ടൊക്കെ വരക്കും രണ്ടാമ രണ്ടാ വല്ല്യോള് ഓൾങ്ങനെ നോക്കി വരക്കും മ് ഓള് ങ്ങനെ അത്യാവശ്യം കുഴപ്പം ന്നും ഇല്യാതെ പുസ്തകത്തിലൊക്കെ നോക്കിട്ട് വരക്കും നമ്മറ ചിത്തൻ ഇന്റെ ഒരു
ണ്ടല്ലോ
ഹേ ഫോട്ടം വരക്കൂല ചി ഞാൻ ഇവരെ ചിത്രം വരക്കെ പഠിക്കാൻ വിട്ടീന്ന് ഞാൻ ഇവരെ പിന്നെ അത് നിർത്തി വെച്ചു പിന്നെ ഏ ഇന്റെ ഒരു കുടുംബത്തിലെ ഒരു മോനുണ്ട് അത് അതേ പോലെ വരച്ചക്കും ഫോട്ടോക്കെ കൊടുത്തങ്ങ ന് കൊറെ ഓർഡർ ഒക്കെ വരലണ്ട് പല കല്യാണത്തിന്റെ ഒക്കെ
ഓർഡർ വരോ
ആ കല്യാണത്തിന്റെ ഒരു ഒരു നമ്മള് വരക്കണേന്റെ ഒര് തുണ്ടല്ലോ പെൻസിലോണ്ട് ഇങ്ങനെ വരയ്ക്കുമ്പോ അതിന്റെ അങ്ങനത്തെ കുറേ ഓർഡർ വരലുണ്ട് നല്ല പൈസുണ്ട് നല്ല പൈസുണ്ട് ആയിരം ആയിരത്തഞ്ഞൂറൊക്കെ വാങ്ങല്ണ്ട്
അതെ
ഉം അല്ലതേർ വരക്കാൻ കൊറച്ച് മെനക്കേട് ഇണ്ടല്ലോ അതേ പോലെ നമ്മള് വിചാരിക്കും ഫോട്ടോ മർത്തച്ചാന്ന് ഒരു കൈവാണ് ഓരോരുത്തർക്കേ
ചെലോർക്കൊരു കയിവാണ്
ആഹ്
ചെലോര് വിചാരിച്ചു ഇന്നെ കൊണ്ടൊന്നും കൈയൂല
ഉം ആഹ്
ഇപ്പൊ അതന്നെ ടീ ടീച്ചർമാരന്നെ സ്കൂളിന്ന് കുട്ടിളോട് പറയും അത് വരച്ചുവാ അത് വരച്ചുവാന്ന റഞ്ഞ് ടീച്ചറെ ഇന്നെ കൊണ്ട് ഒന്നും കയൂല ഇക്കത് കഴിയൂല ഇക്കറിയില്ല പക്ഷെ നമ്മളണ്ട് വിചാരിച്ച
ആഹ് പടച്ചോന് എല്ലാവർക്കും ഓരോ കഴിവ് കൊടുത്തണ് അത് ഞമ്മക്കത് മനസ്സിലാക്കാഞ്ഞിട്ടാ ഇപ്പൊ ഇനി ഇനിക്ക് വരക്കാനാണെങ്കിൽ നിങ്ങക്ക് വേറെ എന്തെങ്കിം കഴിവാവുണ്ടാകാ ആഹ് അങ്ങനെ ഓരോത്തർക്ക് ഓരോ കഴിവാ ഞാൻ ഗ്ലാസ് പെയിന്റിങ് എല്ലോം വര ചെയ്യും ഗ്ലാസ് ഞമ്മള് ചി ഗ്ലാസ്മ്മല് അങ്ങനെ ഓരോ വർക്ക് ഞാനങ്ങനെ കൊ ആഹ് നമ്മള് ചില്ലിന്റെ ഗ്ലാസ് ഇല്ലേ അയിമ്മില് പൈന്റ് കൊടുത്തിട്ട് നല്ല ഇതാക്കി ചെയ്യും ഓരോ വരകളൊക്കെ വരച്ചിട്ട് ആഹ് പിന്നെ ആഹ് അങ്ങനെ നമ്മള് ഹ്മ് അത് ഞമ്മള് ജനവാതിലിനൊ ക്കെഅങ്ങനെ വരുന്നുണ്ടല്ലോ അങ്ങനെ ഗ്ലാസ് പെയിൻ്റിംഗിന്റെ ലയറിട്ടിട്ടും ചെയ്യും ആഹ് ആഹ് അങ്ങനത്തെ ചെയ്യും ഞാൻ എന്റെ കല്യാണത്തിൻ്റെ ഒക്കെ മുമ്പ് ഇന്റെ പെരേൽ ഇത് വരെ പോയിനോക്കിയേല് ഇഷ്ടം മാരിതെന്നെ ഉള്ളു അത് ഇപ്പൊളും ഇമ്മട്ത്തച്ച്ണ് ആഹ് കാ ആ ആ ഒരു റൂമില് ഫുള്ളായിട്ട് ഞാന് വരച്ചതാ നേരെ മർച്ച് ഞാൻ ഇങ്ങട്ടും കൊണ്ടന്നീനി കൊറേ വര്ച്ച് ഇബടന്ന് അങ്ങട്ട് വല്ച്ചിട്ട് ഇബടെ അയിന് അങ്ങൻത്തെ ഒരു സപ്പോട്ടോ ഒന്നുല്ല അപ്പൊ പിന്നെ അത് കെട്ടിപ്പൂട്ടി ആഹ് പിന്നെപ്പ് രണ്ടാമത് പിന്നെ എന്ക്ക് വാശി ആയി പിന്നെ രണ്ടാമത് വേം ഞാൻ കിറ്റും കാര്യങ്ങളാക്കെ വാങ്ങി ഞാത് വരക്കും അട്ത്തുക്കൊക്കെ കൊട്ത്തിണട്ടോ അടുത്ത് പെരേക്ക് അയിന് ഗിഫ് ഗിഫ്റ്റൊക്കെ ആയിട്ട് ഇങ്ങക്ക് പിന്നെ ഇങ്ങള് വരക്കോ? ചിത്രം വരക്കോ ആഹ് മക്കളോ
മക്കള് ഇ ഹ് ആഹ് മു മൂത്ത മോള് വരക്കുട്ടാ
മൂത്തമോള് വരക്കും
ആഹ് ചെറുതായിട്ടൊക്കെ
അഹ്
അഞ്ചിലെല്ലേ എത്തിട്ടുള്ളൂ അഞ്ചാം ക്ലാസ്സിലല്ലെ എത്തി ട്ടൊള്ളൂ അപ്പം അയിന്ള്ളേ അയിൻ്റെതായ രീതിയിലൊക്കെ
ആഹ് അത് നമ്മള് അയിനായിട്ടുള്ള പ്രാക്റ്റീസൊക്കെ കൊടുത്ത ഇപ്പൊ അയിന് ഇപ്പയ്‌ന് പണ്ടത്തെ മാരില്ല ഏ എന്താനോ ഏഹ് ഈ ത് ഇണ്ടല്ലോ എന്താണ് ബ് ഹ് അദ്ധ്യാപകരൊക്കെന്ന് പറഞ്ഞാ കുട്ട്യൾക്ക് നല്ലെ സപ്പോട്ടാ പണ്ടൊക്കെ കാണല് ആഹ് അ പഠിപ്പിക്കല് മാത്രെള്ളൂ ഒരു കയ്‌വിനൊന്നും ഒരു അധ്യാപകര് സപ്പോട്ട് കൊട്ക്കൂല ഇന്നിപ്പോ മക്കൾക്ക് എല്ലാ സപ്പോട്ട്ണ്ടാവുമ്പോ മക്കക്ക് പലേ കൈവോളുള്ള മക്കളാ ഇപ്പള്ളെ വരക്കാൻ അറിണോര്ണ്ട് ആഹ് പാട്ടടാൻ അറിണോല്ണ്ട് പിന്നെ കണ്ടില്ലേ കുട്ടിയോള്‌ ഓരോന്ന് ഓരോ യന്ത്രങ്ങളൊക്കെ ഇണ്ടാക്കണത് ഞമ്മക്കെന്നെ അത്ഭുതം വന്
ആഹ് ഇണ്ടാക്ക്ണ് ആഹ് പിന്നെ കടലാസ് കൊണ്ട് എന്തെ ക്കേ ഇണ്ടാ ഇണ്ടാക്കണ് വച്ചിട്ടാ
ആഹ് ഇന്ന് പ്പോ ഞാനിപ്പ കണ്ട് ബ ഈ ഞമ്മള് ഓരോ പ്ലാസ്റ്റിക്കിന്റെ മാലിന്യങ്ങള് സംസ്കരിക്കാന് അങ്ങെനെ കുട്ട്യളെന്നെ കണ്ട്പിടിച്ച് കുട്ട്യോളെന്നലെണ്ട് കൊറെ ശ്വാസ്ത്രജ്ഞൻമാര് ന്ന്പറയും ഞാന്
ആഹ് അത് ര്യാണ്
ആഹ് അങ്ങനൊക്കെണ്ട് കൊറെ എണ്ണം കൊറ
ഓള് ഈ സ് കാ പണ്ടൊക്കെ നമ്മള് സ്കൂളില് പഠിക്കുമ്പോ ഇമ്മാർക്കൊന്നും അറിയണ്ട ഇ പ്പോ കുട്ടികൾ പോന് ഏഹ് വൈന്നാരായ ഇമ്മാര് വൈ ത്താലെ ഇരിക്കണം വൈ ഏഹ് ഇമ്മാർക്ക് ആദ്യം പഠിക്കണം.
മ് പറയണ്ടോ ഇമ്മാര് ഇമ്മാർക്കാണ് അധികം കഷ്ട്ടപ്പാട് അങ്ങനെ സ്കൂള്ന്നൊക്കെ കൊട്ന്നാണ്ട് ചെയ്ത് വിട്ട് ത് വിടി അത് ചെയ്യ് ഇത് ചെയ്യ്ന്ന്ർഞ്ഞ് വിട്ടിട്ട് അത് വെട്ടാനും പിടിക്ക്യാനും ഇമ്മാർ ഇര്ക്കണം അങ്ങത്തൊരു അവസ്ഥയാണ് ആഹ് മറ്റേത് ഞമ്മളൊക്കെ സ്കൂള് പറ്റും നമ്മളട്ട് ഹോംവർക്ക് നമ്ക്ക് നോട്ട് പുസ്തകത്തിലെഴുതി തരും അയ് നമ്മള് നോക്കീട്ട് നമ്മടെ ആ ചെ ചെയ്തു പോവെലേനി ഇണ്ടാവ അയ്ന് ഇമ്മമാർക്ക് അങ്ങനത്തെ ആഹ് വിദ്യാഭ്യാസുല്യാ
ആ ആഹ്
ആഹ വിദ്യാഭ്യാസ ഇല്ല പർഞ്ഞൊരാള ആം ഒന്നോ രണ്ട് ക്ലാസ്ല്ലൊക്കെ പറഞ്ഞുരും ഒന്നാം ക്ലാസ് ലെങ്ങെ ഇരിക്കേക്കും പിന്നെ നമ്മളെന്നെ പഠിച്ച്ട്ത്ത് വായിച്ചോക്കെ എട് ത്തതാണ് നമ്മളെ പ ഇത് ഞാൻ ഇപ്പൊങ്ങനെ വിചാരിക്കും ഈ ചിത്രം വരച്ചിട്ട് ഇപ്പ ഇതിന്റെക്കെ നല്ല മാർക്കറ്റ് ഇതിന് പലേ കിറ്റ്കളാണ്ല്ല ഈ ചിത്ര ഈ ഗ്ലാസ് ങ്ങനെ അങ്ങട്ട് ആഹ് അങ്ങട്ട് പിന്നെ ഇതാവും.
നിങ്ങള് കുപ്പി കുപ്പിയിലൊക്കെ കുപ്പീന്റെ മേലൊക്കെ ആഹ്
ചെയ്യോ? പിന്നെ അങ്ങനെ ഗ്ലാ ചില്ലന്നെ ചില്ല് നമ്മള് വാങ്ങാൻ കിട്ടും അങ്ങനത്തെ പീസ് നമ്മളെ ചതുരത്തിലുള്ള പീസ് വാങ്ങാൻ കിട്ടും. എന്നട്ട് ആഹ് എന്നട്ട് പിന്നെ അയില് എന്നട്ട് അയില് പിന്നെന്ത ചെയ്യാ നമ്മള് വർക്ക് ചെയ്യാ ചെയ്യ. ആദ്യം നമ്മളൊരു ലെയറിട്ട് ചെയ്യും. ഇവടെ പിന്നെ ഒണങ്ങീട്ടൂല്ലായിനു.
നിങ്ങളയിന് പഠിക്കാൻ പോയിന്ന അങ്ങനത്തേന്?
ആഹ് ഞാൻ പഠിക്കാൻ പോയിന്
ഏത്? എത്ര വർഷം കോഴ്സെടുത്ത്?
അത് വല്ല്യൊന്നും പഠിക്കാൻല്ല. ആകെ ഒന്നോ രണ്ടോ മാസം പഠിച്ചാൽ മതി. ഗ്ലാസ് പെയ്ന്റിങ്ങിൻ്റെ ഉം വേം പഠിക്കു അത്. പക്ഷെ നമ്മള് വരക്കാൻ നമുക്ക് കഴിവ് വേ കഴിവ് കിട്ടണം. എന്നാ പിന്നെ ആഹ് ആഹ് പിന്നെ മുന്നോട് വെ പഠിക്കാൻപൊയ്പ ഒരാചോയ്ച്ച് ങ്ങൾക്ക് മൈലാഞ്ചി ഇടാനറിയോ ചോയ്ച്ച്. മൈലാഞ്ചി ആഹ് മൈലാഞ്ചി ഇടുന്നോർക്കൊക്കെ അതിന്റെ ഇല്ല മൈലാഞ്ചി ട്യൂബോലത്തെ ട്യൂബ്ണ്ടാവുക. അത് വെച്ചിട്ടാണ് ചെയ്യ ഉം പിന്നെ ഉം ആദ്യം അങ്ങനെ ഇട്ട്ങ്ങട്ട് ചെയ്യിപ്പിക്കും പിന്നെ അത് ആഹ് ട്യൂബ് ഒഴിവാക്കിയിട്ട് പിന്നെ വെറും കളറ്കൊണ്ട് മാത്രം. നല്ല നല്ല രസൊള്ള ഇതൊക്കെ വരച്ച് വച്ചീനി ഞാൻ.
ഏഹ്
ആഹ് പക്ഷെ എന്തയ്യാന പിന്നെ കല്യാണം കഴിഞ്ഞ് പിന്ന പ്ര കല്യാണം കഴിഞ്ഞ പിറ്റേത്ത മാസം തന്നെ ന്നാല് പ്രഗ്നന്റായി. പ്രസവായി പിന്നെ മക്കള് ഇതാകുമ്പോ ആഹ് മക്കള്ണ്ടാകുമ്പ പിന്നെ അതൊന്നും നടക്കാതെ പോയി. ഇപ്പം വല കുറച്ചൊന്നൊക്കെ ആയല്ലോ ഒരു അഞ്ചിലൊക്കെ എത്തിയല്ലോ. അപ്പ പിന്നെ
പിന്നെ പയിനെട്ട് വയസ്സാകുമ്പോഴത്തന് കല്ല്യാണം കഴിക്കലും പിന്നെ നമ്മുക്കൊന്ന് എൻജോയി എൻജോയി ചെയ്യാനൊന്നും സമയങ്ങട്ട് ഇല്ല.
സമയം കിട്ടിയില്ല. പതിനെട്ട് വയസ്സിന് മുമ്പ് കല്യാണം കഴിഞോരുണ്ട് പർഞ് പത്താ ഒമ്പതാം ക്ലാസും പത്താം ക്ലാസും ഒന്നും കല്ല്യാണം കഴിഞ്ഞവരില്ല. അന്നങ്ങനേയിനു. ഇന്ന്പ്പതല്ല ഇന്നിപ്പ ഇരുപത്തഞ്ചും ഡിഗ്രി ഒന്നല്ല ഇപ്പോ ആഹ് ഇരുപത്തഞ്ച് വയസിലൊക്കെ ഇപ്പോ ഓരോരുത്തര് കല്യാണം കഴിക്കണെ. പെൺകുട്ടിയള് എ ഓ ഇപ്പൊ ഓര് സ്വന്തായിട്ട് ജോലി എല്ലാം എന്തലും ആക്കി കൊടുക്കാ ഞമ്മക്ക് പിന്നെ എന്തെയ്യാൻ കഴിവുകള്ണ്ടെങ്കി അത് വികസിപ്പിച്ചു കൊടുക്ക. കാരണം നമ്മക്ക് അങ്ങനെ അത്ര പഠിക്കാനൊന്നും ആയില്ല ഓക്ക് ചിത്രം വരേം ആഹ് അങ്ങനെയൊക്കെ എന്തെലും ഉണ്ടെങ്കില് അതോണ്ട് കയിച്ചിലാകാന്നൊള്ളൂ. അപ്പൊ ഞാൻ അയ്‌ന്റെ കിറ്റൊക്കെ വാങ്ങി വരച്ചിന്. മക്കള എടയില് നടക്കൂല മോള് ചെറുതന്തെയ്യും. ആഹ് അയിന്റെ മ ത്ണ്ട് മ്മള് സൂ ഇതൊക്കെ ഇടൂലേ കായി ക്യൂട്ടെക്സ്ടൂലെ
ആഹ്
അതേപോലെയാണ് അതിന്റെ ആ ഇത് കളറ് ഇവിടെ മോക്കിള്ള പണിയ മെല്ല ഇന്നെ കാണാതെ ത്തിട്ട് കഴിയ്മല് ചിത്രം എന്തെലൊക്കെ വരച്ചേക്ക അതാ ഓളെ പരിപാടി.
അത് ശരി
ഉം, പിന്നെ വലെ കതൊക്കെ ഉണ്ടയ്നി കളറുകൾണ്ട് പിന്നെ ഞാൻ അതേപോലെ ഇത് ചെയ്യും റെസിനാ പറഞ്ഞ ഒരു സംഭവണ്ട് അത് ചയ്യും അങ്ങനെ പലെതും ചെയ്തോക്കീനി. റസീനാട്ട് ഇപ്പളും ചെയ്യും. ആ പക്ഷെ ഇതാണ് നമ്മുടെ ശരീരത്തിന് കേടാണല്ലോ. റസീൻ ന്ന് പറഞ്ഞ സാദനം. അയിന്റെ ക്ലോക്കൊക്കെ ഇണ്ടല്ലോ ഇങ്ങൾ അങ്ങനെ വല്ലതും എന്തെങ്കിലൊക്കെ ചെയ്യലുണ്ടോ. ഓ സുഖം തന്നെ ഇങ്ങെളെന്തൊക്കെ ചെയ്യല്. ഇണ്ടോ
ഇമ്മക്കും ഉപ്പാക്കും ഒക്കെ എന്താ വർത്താനം
ഉമ്മാന്റെ ഉപ്പാന്റെ സുഖം തന്നെ ശാരീരികപരമായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്.
ആഹ് അതെ പിന്നെ പ്രായത്തിനനുസരിച്ചിട്ടുള്ളയ്
ആ പ്രായായി തൊടങ്ങിനു ഇമ്മക്കിപ്പോ അയിമ്പത്തെട്ട് വയസ്സൊക്കെ ആയിണ്ടാവും ഉപ്പാക്ക് അറുപതായി. അപ്പൊ ടെൻഷനാണ്ക്കി ഒക്ക് വയസ്സാകുമ്പോ എനിക്ക് ഇവ്ടെ ടെൻഷൻ ആവും കാരണം എന്തങ്കിലും നമ്മക്ക് ഉമ്മ ഉപ്പാ പറഞകാണ്ട്‌ കേറി ചെല്ല്ണെ ഒരു എടാണല്ലോ അത്. അങ്ങനെ നമ്മളെ എല്ലാ കഴിവുകളും എന്താണെങ്കിലും വരയാണെങ്കിലും മറ്റതാണെങ്കിലും മറിച്ചതാ നമുക്ക് സമാധാനത്തിൽ ചെയ്തതു നമ്മള് സമാധാനത്തിൽ ജീവിച്ചത് നമ്മ നമ്മളെ പെരേലാണല്ലോ. ആ അപ്പൊ ഒരു എടങ്ങാറാണ്. ഒരു പ്രായവും തോറും ഇവിടെ ഭയങ്കര എടങ്ങാറ എന്തേലും വെയ്യ പറയുബോ ഇനിക്ക് ഭയ ഭയങ്കര ടെൻഷൻ ആവും. ഓ സുഖം തന്നെ.
ഏഹ് ഇന്നിട്ട് ഇപ്പൊ എ ഏഹ് ഇല്ലില്ല. ഏഏ ഞൻ അല്ലാഹ് ഞാനൊറങ്ങാത്ത ഓള് ഒറങ്ങൂല ഉം ഒക് ഫോണാണ്.
ഇബടെ രണ്ടാളും ഒറങ്ങി രണ്ട് പെൺകുട്ടികളും ഒറങ്ങി മോനുണ്ട്. ഏഹ് എന്താ ഓന് പിന്നെ എന്തെങ്കിലൊക്കെ കുത്തി ചാലിച്ച് റെഡിഅക്ക്ന്നുണ്ട് ചോറിന് ചോറ് ഓന് ഇത് തിന്നണ് ഇന്നാലും ഓന് എന്തോ ഇപ്പേ ഉള്ളിയോ അതോ ഇതോ ഇനിയിപ്പോ അടുക്കളിൽ എന്തൊക്കൊ കുത്തി പൊട്ടിക്ക്ണ്ട്. എന്തൊക്കെ ചെയ്യണന്നാവോ ഓ ഞാൻ പറയാ ഓന് പഠിക്കാന വല്യ ഇന്റെരെസ്റ്റ്‌ ഇല്ലെങ്കിലും ഇങ്ങനത്തൊക്കെ ഓരോ കാര്യത്തിലാ. ഓരൊ പാചകം ഉണ്ടാക്കി നോക്ക പഠിച്ചില്ലെങ്കിൽ എന്നോട് പറയാ ഞാൻ പണ്ടാലി പണിക്ക് പൊയിക്കോളാം. പഠിച്ചിട്ടൊന്നും രക്ഷപ്പെടാനാവില്ല.
അള്ളാ കുട്ടികളകുമ്പോ ഓരോര ഇത് ല്ലേ
ആഹ്, ഇവിടെ ഞാൻ എവിടേക്കേലും ഒക്കെ പോയാല് ഇവിടെ പിന്നെ അടുക്കള നോക്കണ്ട. അതും വലിച്ചു ഇതും വലിച്ചൊക്കെ ആക്കും, ഓ മോന് മോള് വെ നാളെപൊകാ നാളെ സ്കൂളുണ്ടോ മോൾക്ക് സ്കൂള് ഇണ്ടോ?
ഇല്ലേയ് നാളേ ബുധനാ നാളെന്താഴ്ച്ചെ വെള്ളിയാഴ്
വെള്ളിയാഴ്ച ആഹ് ഇവിടെ ഇല്ലേ ഇവിടെ എന്തോര് സെന്റ് എന്തോ സെന്റ് തോമ ദിനോ ക്രിസ്ത്യൻസ് സ്കൂളായിട്ടേ
ആഹ്
ആഹ് മാനേജ്മെന്റ്ല ആ ഇവടെ ലീവാണ് അപ്പം നാളെ മദ്രസുല്ല സ്കൂ സ്കൂളില്ല വ്യാഴാഴ് ഇതല്ലേ വെള്ളിയാഴ്ചല്ലേ അത് കൊ ഉം കൊറച്ചൊക്കെ ഒറങ്ങാന്നറിയാ ഞാന് ആഹ് അ ഒറങ്ങാചാരിച്ചന്ന്ണ്ടാകും മാപ്പളക്ക് നേർത്തൊരു നീക്കല് അല്ലെങ്കി ഒമ്പണിക്കെ നീച്ചലൊള്ളൂ. ആഹ് അപ്പം മൂപ്പര് നേർത്തെ നീക്കും അതാണ് ആഹ് ന്നായ്കോട്ടെ വിളിക്കട്ടോ
ആഹ് ആയിക്കോട്ടെ ശരിന്നാ
ആഹ്